ഹലോ-
കേൾക്കാണ്ടോ?
ആഹ് കേൾക്കാ കേക്കാ-
എവിടാണിപ്പോ എന്താ പരുവാടി-
വെർതെ ഇങ്ങനെ പൊറത്തെക്ക് ചായടിച്ച എറങ്ങിയാ എന്താന്റെ പരാടി-
ന്ത അപ്പ നല്ല മഴെണ്ടല്ല അപ്പൊ ക്ലാസീൽന്ന് വിചാരിച്ചു-
ആഹ്- ഞാ ഇപ്പൊ മഴയക്കല്ലേ പ്പചാ മ മഴൊക്കെല്ലേ അപ്പ ചായടി- മഴയ ഭയങ്കര മഴല്ലേ? ഞമ്മളിപ്പൊ ഈ മ ഈ മൺസൂണിലന്നെ ഇത്ര നല്ലപോലെ മഴപെയ്യു നമ്മ വിചാരിച്ചിട്ടില്ല- അന്റെ അഭിപ്രായം എന്തയിനെപറ്റി
നല്ല മഴേണ്ട് തോന്നണുല്ലേ ഉം- ഏയല്ല കയ്ഞ്ഞവർഷത്തെപെയ്ത്ത് ഇപ്രാശ മഴ- കുറവാണ് നിനക്ക് തോന്നണെ അല്ലെ-
കൂടുതലാണ് തോന്നണ് കാരണം കഴിഞ്ഞ പ്രാശ്യം മൺസൂ തൊടക്കത്തിതന്നെ ഇത്ര മയൊന്നില്ലൃനല്ലോ? ഇതിപ്പോആ തെക്കൻ തീരങ്ങളിൽ- ലൂള്ള ചുഴലിക്കാറ്റ് മൂലം ഉണ്ടായതല്ലെ ഇങ്ങൻത്തെ മഴ- അപ്പൊ മൺസൂൺൻ്റെതാട്ട്- ഇത് മഴക്കാലം തുടങ്ങണ മുമ്പന്നെ ഭയങ്കര കൂടുതലായിട്ട്ക്ക് തോന്ന്ണ്ട്
ആ ന്നാലിങ്ങനെ മോശമായ രീതിൽ നമ്മളെ ബാധിക്കാതിരിക്കട്ടെല്ലെ
ഉം അതന്നെ അതന്നെ നിങ്ങളവിടെ നാശ നഷ്ടങ്ങൾ എന്തേലുണ്ടായോ
ഇല്ല ഞാൻ മാത്രള മഴൊന്നും പെയ്തിട്ടില്ല ഇപ്പൊനി കൊറച്ചൂടി കഴിഞ്ഞാലുള്ളൂ ഇ ട്രാക്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടവാ നിലവിലിപ്പോ പുഴേലും കാര്യങ്ങളും വെള്ളം കൂടുതലൊ ഒന്നുല്ല ഒരു പാറത്ത രീതില് ഒരു മിനിമം ലെവൽ ണ്ട് അതായത് മഴത്താലണന്ന് അറിയിക്കുന്ന രീതില്ണ്ട് പിന്നെപ്പോ ഇനി രോഗങ്ങളുടൊക്കെരു നൂരാമാലന്നയ്ക്കാറല്ലെ ഇപ്പൊ മഴക്കയാതൊണ്ട് പടർച്ച വ്യാദികളും എന്ന് പറയുന്നത് എലിപ്പനി വള-
ന്റെപ്പൊ വീട്ടിതന്നെതാ ഇക്ക് എന്റെ അനിയത്തിക്ക അനിയന്മാർക്കൊക്കെ ഇപ്പൊ പനി തൊടങ്ങി ഉം ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ മൊത്തത്തില് സീനാവും ഉം പിന്നെന്റെ നാട്ടിലിപ്പൊതാ കൂടുതലിപ്പൊ പാടത്തിപ്പോ മുമ്പത്തേക്ക വെള്ളം കേറി ഇവടെ നല്ല മഴേണ് ഉം അപ്പൊ ഇവടെ ഭയങ്കര വീടുകൾക്കൊക്കെ പാടത്തേക്ക് വെള്ളം കയറിയ വീടുകൾക്കൊക്കെ ഫുൾ മഴക്ക- വെള്ളം കേറും
ഉ
ഭയങ്കര സീനവും അവിടെ വീടുകൾക്ക് വെള്ളം കേയറിയോ
ഇ അന്മാക്കൊന്നും വഴ ഇതില്ലന്ന് ഞാൻ പറഞ്ഞില്ലേ
ഓ.
ഇപ്പൊ മഴ ആവുമ്പോ മഴെ കുറിച്ച് പറയുമ്പോ. നമ്മള മഴ കുടിച്ച് വെള്ളം വെള്ളം വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഈ വെള്ളം അതായത് മ കൊണ്ടുകഴിഞ്ഞാല് ജലദോശം പിടിക്ക അല്ലെന്നുണ്ടെങ്കി നമ്മള് വീട്ടിൽ നിന്ന് പോറത്തിറക്കി വരുമ്പോ ഹോസ്റ്റലത്തെ വെള്ളം ഒറ്റ വീട്ടിലത്തെ വെള്ളം ഒറ്റടിക്ക് ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ ഇാ കൊല്ലാത്തൊന്നുള്ള ബുദ്ധിമുട്ട്. അപ്പ ഈ വള്ളം സംഭവം ഒന്നു തന്നെയാണെങ്കിലോ. ഭൂമിന്റെ ഘടനയ്ക്ക് അനുസരിച്ചിച്ച് ഒരോ സ്വഭാവത്തിലോക്കെ മാറ്റകണ്ടു തുടങ്ങി. അതുകൊണ്ടാണല്ലോ. നമുക്ക് ഈ ശരീരവും ബുദ്ധിമുട്ടൊക്കെ ആരുന്നു.
ആഹ
പിന്നെപ്പോ നമ്മള് നേരത്തെ പറ പങ്കടുക്ക ആളുകളെ കുറിച്ച് പറഞ്ഞു മഴ ആവുമ്പോ ഇപ്പൊ ഇനി പുതിയ പുതിയാ സനങ്ങൾ . അതൊക്കെ രണ്ടാത് ഈ മഴ അതായത് കെട്ടികിടക്കുന്ന വെള്ളത്തിലും കാര്യങ്ങളൊക്കെ അ കാര്യങ്ങളൊക്കെ നമ്മുടെ പരമ ആ വേ എന്നൊക്കെ സൂക്ഷിക്കുക ഒരു പരിധിവരെെയൊക്കെ അഡ്ജസ്റ്റ് ജീവിതാക്കെ നമുക്ക് പറയാം
ആഹ് അതന്നെയാരുന്നു.
ഇപ്പോ. മഴ പറഞ്ഞീനല്ലോ കുറച്ചൂടെ കഴിഞ്ഞ മഴ ഓവറായി ഇല്ലേ. മ ഉറങ്ങേണ്ട സമയത്ത്ട്ടും മഴ എങ്ങനെ പെയ്തൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ കൃഷി കൃഷി കർഷകർക്കൊക്കെ വളരെയധികം നാശനഷ്ടം സാധിക്കും ഉണ്ടാവാൻ സാധ്യതുണ്ട് ഇപ്പത്തെ പ്രശ്നം എന്ത വെച്ചാല് ഒന്നാമത് ഈ ആകുല ഉണ്ടാവണം അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോ ആവശ്യമുള്ള സമയത്ത് അതായത് മഴ ശരിക്ക് തുടങ്ങണ്ട സമയത്ത്. ആ തുടങ്ങാല്. ഏ അത മഴ നൃത്തങ്ങ നീക്കേണ്ട സമയത്ത് മാസങ്ങളില് മഴ നീക്കാതെ ഏ ആവശ്യമില്ലാത്ത സമയത്ത് മഴ പെയ്ത് ഓവറ് വെള്ളം അത്തരത്തിലൊക്കെ വരുമ്പോ ഇതു ഒരു പ്രതികൂലമായിട്ടാ ബാധിക്കാ. അ കാര്യൾ ഉണ്ട എ തന്നെ നമ്മുടെ പൊതു സമൂഹത്തിൽ പൊതു തലമുറയിലളെ കർഷകർന്നും കൂടുതല മുൻകിട്ട് ഇറങ്ങാട്ടില്ല ഇത്തരത്തിലുള്ള ടാസ്കുകളും മാ ഇല്ലേ.
ആ അതന്നെ അതന്നെ അപ്പൊ ഇനി ഇതേപോലെ മഴ മുമ്പോട്ട് പോയ രണ്ടായിരത്തി പതിനെട്ടിൽണ്ടായ പ്രളയ പ്രളയത്തിന് സാധ്യത ഇക്ക് തോന്നണ്ട് കേട്ടോ ഏ എന്താന്റെ അഭിപ്രായം.
ഇല്ലേ. പ്പ പിന്റെ കഴിഞ്ഞ വർഷംന് മൻമ്പത് വർഷംട്ട ചൂരൽമല ദുരന്തങ്ങളൊക്കെ ഉണ്ടായില്ലേ
ഉം.
അതൊക്കെ ഒരു പരിധി വരെ അതി നമ്മള് പ്രകൃതിയോട്. പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയില് നമ്മളെ താമസ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും എന്ത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ചൂരന്മല കുറിച്ച് പറയാണെങ്കിൽ അതൊക്കെ പ്രകൃതി ലോലപ്രദേശമായിട്ട് എന്ത് എണ്ണപ്പെട്ട ഈ എണ്ണപ്പെട്ട ഒരു ഏരിയയാണ് അതൊക്കെ മറ്റേ അതായത് ഈ മാധവ് ഗാഡ്കലിന്റെ പഠനൊക്കെ അനുസരിച്ച് ആഹ് എന്തൊക്കെയ അങ്ങനത്തെ പ്രകൃതി ലോലമായിട്ടുള്ള അവിടൊക്കെ പിന്നെ വീണ്ടു പോയി താമസിക്കാ എന്നത് ഞങ്ങള ജീവൻ പണയം വെക്ക്ണ പോലത്തെ പരിപാടിയ എൻ്റെ ഒരു അഭിപ്രായം ഉം പിന്നീട് ഇപ്പോ ഈ മഴ ഇങ്ങനത്തെ മഴ ദൂഷ്യഫലങ്ങളും വരാനൊക്കെ പറഞ്ഞ് പക്ഷെ എന്നത് കുട്ടിക്കാലത്ത് മഴ എന്നാലോജിക്കുമ്പോ എന്തുകൊണ്ടും ആഹ്ലാദമാ ഇള്ളമഴ സംഭവമായിട്ടല്ലേ എനിക്ക് തോന്നുന്നത്
ആഹ് ആഹ് അതന്നെ എന്റെ അഭിപ്രായത്തിലിതാ എന്റെപ്പോ കുട്ടിക്കാലത്ത് ഞാനും പണ്ട് കുട്ടികളൊക്കെപ്പോൾ മയ മഴയത്ത് കളിക്കും മഴയത്തുള്ള കുടയും ചൂടിട്ട് ഇങ്ങനെ നടക്കൊക്കെ ചെയ്തി അതെ ഇപ്പോ മഴ കാണുമ്പോ ആ കാലം മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചാടി നടക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ നമ്മടെ പ്രായം വേറെല്ലേ ഇപ്പൊ നമ്മള് ഞമ്മളെ ഏഹ് കരിയറിൽ ഫോക്കസ് ചെയ്യാനുള്ള സമയമാണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ മഴ ചെല നേരത്ത് ആഹ് ആഹ് ഇപ്പോ നമ്മള് ചില സമയത്ത് അത് ആലോചിക്കുമ്പോ സങ്കടം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മടെ കരിയറിൽ ഫോക്കസ് ചെയ്യണം
ഉ
പിന്നെ എന്താ ജ് നമ്മൾ എന്റെ അനിയന്മാര് അനിയത്തിമാര് ഒക്കെ മയത്തിറങ്ങുമ്പോഴും നമുക്ക് ഇത് കാണുമ്പോ സന്തോഷമാണ് പക്ഷെ ഇത് ഒൽക്ക് എന്ത് രോഗായിട്ട് മാറരുത് അതിന്റെ രീ ഇതി തന്നെ അത് കൊണ്ട് നടക്കണം ഇജിപ്പോളും ഇത്തക്ക ഇറങ്ങ്ണ്ടോ
അല്ല ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മള് കുറച്ച് വലുതായി എന്ന തോന്നല് നമ്മക്ക് തന്നെ വര്ണണ്ട് ന മയത്തിൽ കുറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നോ ഇത് താങ്ങാ അതെന്താച്ചാലെ അപ്പോ നമ്മളെ നമ്മൾ കൊറച്ച് മെച്ചോഡ് ആയി ഇനിയിപ്പോ മഴത്തിറങ്ങ അതുകൊണ്ട് അതൊക്കെ ഒരു ആസ്വാദനാണ് പക്ഷെ ആഹ് ആസ്വാദനം നമുക്ക് എപ്പോഴും പറ്റില്ല അതായത് സ്ഥിരം ആ കുട്ടികൾ പറഞ്ഞാല് സ്ഥിരം അത ആസ്വദിക്കാൻ പറ്റും പക്ഷെ നമ്മക്ക് അങ്ങനെ ഒരിക്കലും പറ്റില്ല ഒന്നോ രണ്ടോ ദിവസൊക്കെ എപ്പേളങ്കിലും ഇടയ്ക്കൊക്കെ ആസ്വദിച്ച് പിന്നെ മ്പാക്കി ഒക്കെ നമ്മള കാര്യങ്ങൾ നോക്കുക അങ്ങനെ പറ്റുള്ളൂ പിന്നെ ഈ മഴത്ത് കളിക്കുന്നത് ഏ അതിന്റെക്കെ കാര്യംന്ന് പറയുമ്പോളേ അതൊക്കെ തൊടക്കത്തിലേ രസണ്ടാവുള്ളു അതായത് ആദ്യം മഴ തുടങ്ങിയൊരു ഒരു മാസം ഒന്നര മാസക്കുള്ളൂ ഈ മഴ കൊണ്ട് മഴത്തിറങ്ങി നടക്കണ്ട രസം കൊറച്ച് കഴിഞ്ഞാ അയിനൊക്കെ അറുതി വരും ഉം പിന്നെ ഞമ്മക്കെന്നെ അത് ചടപ്പായിട്ട് മാറും കാരണം വെള്ളം കട്ടിയോല്ലേ ആകുമ്പോ തന്നെ നമുക്കത് ബുദ്ധിമുട്ടായി തൊടങ്ങും പിന്നെ മഴന്ന് പറയുമ്പോളേ പൊതുവേ സ്കൂളുകൾ തുറക്കണ സമയത്താണല്ലോ ജൂൺ ജൂലൈ മാസങ്ങളാണല്ലോ മഴ തുടങ്ങുന്നത് അപ്പോ ഒരു സ്ക്കൂൾ ഓർമ്മകളും ഇതില് വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാ എന്താ നിങ്ങടെ അഭിപ്രായം
ആഹ് ഈ സമയത്ത് ആഹ് ഈ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് മഴ വരുന്ന ന്നത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പുതിതായിട്ട് വാങ്ങിയ ബാഗും പുസ്തകങ്ങളും പിന്നെ സ്കൂൾ ഡ്രസ്സും യു- യൂണിഫോമൊക്കെ ആകെ മുഷിഞ്ഞ് ഇല്ലാതാക്കും ഇപ്പൊ ഇപ്പൊ കൊട കൊട ഉണ്ടായാതന്നെ ഒരു കാറ്റു മയും ഒപ്പം വന്നാ ഉള്ള ഡ്രസ്സ് മൊത്തം നല്ല പിന്നെ പുസ്തകങ്ങളും ന്നനയും ഇതിപ്പോ ഒ ഒന്നെങ്കി മഴക്കാലത്ത് ഇപ്പൊ ചെയ്യേണ്ടത് സ്കൂളിന്റെ തൊറക്കണ് സമയം മാറ്റ റ്റാ അങ്ങനത്തെ എന്തെലും ചെയ്യണം ഈ മഴ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിൽ കുട്ടികൾക്ക് പോവാമാണ്ടീട്ട് പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടിളൊക്കെ ചെലപ്പോ പോകേണ്ട എടയിലോലക് വെള്ളം കണ്ട ഓലക്ക് ചാടി കളിക്കണം അപ്പൊ ആകെ മുഷിഞ്ഞ് വരഞ്ഞ് ആകെ മ മോശവും ഡ്രസ് മൊത്തവും അപ്പൊ അതൊരു വൃത്തികേടല്ലേ
ചെയ്യുന്നല്ലോ ആ എ വെച്ചാല് ആവശ്യള്ള സമയത്ത് എന്തായാലും സ്കൂൾക്ക് പോണല്ലോ സ്കൂൾക്ക് പോവതിന്നിട്ട് കാര്യല്ലലോ സ്കൂൾക്ക് വിടാ നല്ല ശക്തമായ മഴ ദിവസം ദിവസങ്ങളിലൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു ലീവ് കൊടുക്ക കളക്‌ടർ ലീവ് കൊടുക്ക അങ്ങനൊക്കെ ചെയ്യാൻുള്ളതാണ് അല്ലാത്ത പക്ഷം കുട്ടികൾ ങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് പയമ്പുണ്ടാക്കാന്നല്ലാതെ വേറെ പിന്നെപ്പോ വന്ന് പറയുമ്പോ നമ്മളെ പരിസരത്തി ബുദ്ധിമുട്ട് ശരിക്കും അതായത് വെള്ളം കെട്ടിനിക്കുമ്പോ
ഉം ഉം
അപ്പൊ അതിന്റെ ഒന്ന് മഴ പെയ്താ ല് അതെങ്ങനെ ണ്ടെന്ന് മനസ്സിലാവും അതത് ചില സ്ഥലത്ത് വെള്ളം കെട്ടി ക്കും ചെടികൾ ചെയ്യും അപ്പൊത് അതാണ് മായൊണ്ട് നമുക്ക് ഒരു കാര്യത്തിന്റെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാൻപറ്റും അപ്പൊ ഞമ്മളൊരു വീടായിരിക്കട്ടെ വീട് ഒരു പുതിയ വീട് വച്ച കഴിഞ്ഞാല് എവിടെൊക്കെ പൂപ്പല് വരുനണ്ട് ഏ മഴ കൊണ്ട് ഏതൊക്കെവാത്ത് ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മഴ കൊണ്ട് മനസിലാക്കാന് നമ്മള് ഇനിയിപ്പോ നമ്മള് പൊതു ഒരു പൊതുജനത്തിന്റെ ഒരു സാധാരണ കാഴ്ചപ്പാട് ള്ളതാണ് നമ്മളിപ്പന്തെയ്യും ഇപ്പ നമ്മ മഴനെ കുറ്റം പറയും ഇനി ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മഴനിന്ന് ഴിഞ്ഞാല് പ്പൊ വെയിലായിരിക്കും അപ്പൊ ഭയങ്കര ചൂടെയ് ഇപ്പോ മഴണ്ടായിരുന്നെങ്കിൽ ഈ വെയിലൊന്നില്ല എന്ത് വെയിലണൂ നമ്മൾ സംസാരിക്കും അതാണ് പൊതുവേ ഒരു മനുഷ്യന്മാരുടെ ഒരു ഒരു സ്വഭാവം ലേ
അതന്നെ മനുഷ്യന്റെ സ്വഭാവം അതന്നെ നല്ലത്ണ്ടാവ്ണ സമയത്ത് അത് ഓവറായാൽ കുറ്റം പറയും പിന്നെ അത് പോയാൽ പിന്നെ അത് വാണെന്ന് ആഗ്രഹിക്കേം ചെയ്യും മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെ പക്ഷേ ഈ മജു പറഞ്ഞ പോലെ തന്നെ ഈ മഴ വെള്ളം കെട്ടി കൊടുക്കുണോണ്ട് ഭയങ്കര പ്രാ പ്രശ്നങ്ങളാണ് അതിന്നിപ്പോ പനി കൊതുക് ഭയങ്കര സീനായി വന്നാല് രോഗം ഡെങ്കിപ്പനി മലമ്പനിയ ഉള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ വരും അപ്പൊ കുട്ടികൾ ഇപ്പൊ തന്നെ സ്കൂളിൽ പോയ് തൊടങ്ങും അത് അവധിയാക്കും ഭയങ്കര സീനാണ് രോഗങ്ങളെ പറ്റി പറയയാണെങ്കി ഈ കെട്ടിക്കെടക്കണോണ്ട് ഭയങ്കര സീനാണ് പിന്നെ ഇപ്പൊ ഈ മഴ ഓവറായ ഉള്ള ചെടികളെ മഴക്കാലത്ത് ഒരു ലിമിറ്റ് ആ അത്യാവശ്യത്തിന് വെള്ളം ലഭി ലഭിക്കേണ്ട മരങ്ങൾ ഓവറ ഓവർ വെള്ളം ലഭിച്ചാലത് സീനാവും അപ്പൊ ഈ മരങ്ങൾക്കും ചെടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് ണ്ടാവണ്ട് ഏ അപ്പൊ അയിനെ കുറി ആ അനക്കെന്തപ്പിപ്രായം ചെടിയളെ അവസ്ഥകൾ
സംസാരിക്ക കൂടുതൽ സംസാരിക്കന്നാ
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഉം ഓക്കെ